ഹലോ
പിന്നെ
ആഹ് കേൾക്കുന്ന് കേൾക്കുന്ന്
പുതിയ അപ്ഡേറ്റ് എങ്ങാണം വന്നാരുന്നോ
ഓഹ് പുതിയ ഏത് അപ്ഡേറ്റാ ഇതിന്റെയോ റീഫ്രഷ് ചെയ് ത തേയുള്ള്.
അല്ല മേളില് എനിക്ക് അപ്ഡേറ്റ്ന്ന്ള്ള അപ്ഡേറ്റ് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ആക്കിയായിരുന്നു ഞാൻ.
ആന്നോ അയ്യോ അതെങ്കി നമ്മള് ചെയ്യണന്ന് തോന്നണ് കേട്ടോ എടക്കിടക്കേ.
ആഹ് അപ്പൊ ഒരു കാര്യം ചെയ്താ മതി ഇത് കഴിഞ്ഞിട്ടേ പ്ലേസ്റ്റോറിൽ പോയിട്ട് കാര്യം നോക്കിട്ടത് ഇത് അപ്ഡേറ്റ്ന്ന് കെടപ്പുണ്ടന്നോ
ആഹ് ആഹ് ഇതിന്റെ മേളി കെടപ്പുഡ്രേ അപ്ഡേറ്റ് എന്ന്
ആ അപ്പ അതാക്കിയാമതി അപ്പത് നേരെ പ്ലേസ്റ്റോറിൽ പൊക്കോളും ഉം
ആഹ് ആ ആഹ് അത് ഇന്നാളങ്ങാട്ട് ചെയ്തതാ ഇപ്പൊ ഈ അടുത്ത സമയത്തൊന്നും ചെയ്തി
ആഹ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണോ എന്തോ
ആഹ് ചെയ്യണം ചെയ്യണം എന്നാലേ പുതിയ പുതിയ ഇതൊക്കെ നമ്മടെ ഇതിനകത്ത് വരൂ. ആഹ് ആഹ് ആഹ്
ഉം ഇന്നിവിടെ ഇവിടെ കാലാവസ്ഥ എങ്ങനെ
ഓ ഇപ്പങ്ങ് മഴക്കോള് കേറിയെടേ രാവിലെ ഭയങ്കര വെയിലായിരുന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് മൊത്തം വെയിലായിരിക്കുന്ന് ഏ ഇപ്പംനാണ്ടെ മഴക്കോള് കേറി
ആ
ആ ആ വെയിലങ്ങ് പോയി
വെയില് ഉണ്ടെങ്കി നല്ല ആയിരുന്നു
ആ വെയില് ഉണ്ടെങ്കി നല്ലയാ ഇതിപ്പോ അങ്ങ് ഇതൊക്കെ അങ്ങ് പോയി വെയിലിന്റെ ആ ഒരു
ഒക്കെ താമസാണ്
ആ ആന്നന്ന് ഇപ്പ അങ്ങ് പോയി ഇന്നലെ ആ ഇന്നലെ വലിയ കുഴപ്പ കുഴപ്പല്ലായിരുന്നു വലിയ വെയിലിൻ്റെ ഇടയ്ക്ക് മഴക്കോള് കേറുന്നോണ്ട് അങ്ങ് മങ്ങുവാട്ടോ
ആ ഇനിയിപ്പം ജൂലൈ ഈ മാസം മൊത്തം മഴ ആയിരിക്കും
എത്ര ജൂലൈ
ജൂലൈ മൊത്തം മഴയായിരിക്കും
ആഹ് ആ ജൂണില് മഴയായിരുന്നു
ആ
ഞാനിങ്കെ ഇച്ചരി മരുന്നെടുത്ത് മിറ്റത്തൊക്കെ അടിക്കണോന്ന് വിചാരിച്ചയ പിന്നെ അടിച്ചില്ല
പോച്ചക്ക് ആ അത് നല്ല ഉണക്കത്ത് മതി അല്ലെ മഴയും കൂടെ പെയ്താ പിന്നെ അത് കരിയത്തും ഇല്ല
കൂടെ അടിച്ച് പിന്നെ ഏതാ നാരകം ഉണ്ട് ഇപ്പം മേളിലെ നാരകം നട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് എണീച്ച് അത് മൊത്തം വെള്ളം എടുത്തോണ്ട് പോയി പിന്നെ ഒന്നും പിടിച്ചില്ലടേ ആ ആ അത് പിടിച്ചില്ല ആ പിന്നെ ഇപ്പം ഇന്നാള് ഒരു തോർച്ചക്ക് എന്തുവായാലും എടുത്തടിച്ച് ആ അതുകൊണ്ട് ഇപ്പം കരിഞ്ഞ് വാടി വെയ്ക്ക്ന്ന് ഇത് ആ അതിന് മുമ്പ് ഞാൻ ഈ മിറ്റത്തൊന്ന് എന്തോ
അരിഞ്ഞ് കഴിഞ്ഞിട്ട് അത് പറിച്ച് കളയൂവോ അതോ
ഇല്ല അങ്ങ് വഴുകി പോയികോളും
തന്നെ പോയ്ക്കോളും അല്ലയൊ
ആ തന്നെ അങ്ങ് പോകും നമ്മളൊന്നും ചെയ്യുന്നുവേണ്ട
ഓ
ഉം നമുക്ക് വേണേ ചെയ്യാം ചെയ്താ നല്ല നീറ്റ് ആവും അല്ലെല്ലും തന്നെങ്ങ് നീറ്റ് ആയിക്കോളും അങ്ങ് അഴുകി അങ്ങ് പോവും ഉം നല്ല വൃത്തി വരും അപ്പൊ ഇവിടൊക്കെ ഇന്ന് ഇപ്പം കുരുത്ത് നിക്ക്ന്ന് മിറ്റത്തെല്ലാം കേട്ടോ അപ്പൊ അതിന്റെ പമ്പ് ദാണ്ടെ മേളിത്ത വീട്ടീന്ന് ഞാൻ എടുത്തുകൊണ്ട് വെച്ചായിരുന്നു ചെറിയ ചെറിയ ചെറുത് ചെറിയ നമ്മടെ കൈകൊണ്ട് കൊണ്ട് നടക്കാം
ആതെ
അപ്പ രാവിലെ ഞാൻ വിചാരിച്ചയാ അപ്പ അത് നടന്നില്ല കുളിച് കഴിഞ്ഞാ പിന്നെ ചെയ്യത്തില്ലേ
ഞങ്ങളും സ്പ്രേ ചെയ്യും
ഞാനിപ്പം കുളിക്കേ ചെയ്തടെ കുളിച്ച് കഴിഞ്ഞാലേ ആ നമ്മള് ആ പിന്നെ ഇനി വീണ്ടും കുളിക്കണ്ടായോ ആ മരുന്നൊക്കെ ദേഹത്തായാലേ ഭയങ്കര കെമിക്കലല്ലയോ സാധനം
ഇതിൻ്റ ഇത്രയും ചെയ്യുന്ന ഒരു സ്പ്രേ അടിക്കുവോ അതോ
ആ ഞാനാണെ ആ എന്തുവാ അത് അടിക്കുന്ന സാധനം ഇല്ലയോ
അതിനകത്തോട്ട് മരുന്ന് അങ്ങോട്ട് എടുത്ത് ഒഴിക്കുവ വെള്ളം ഒഴിക്കുവ ഞാന് എള അളക്കതോന്നുല്ല അങ്ങനൊക്കെ അളന്ന എടുക്കുന്നത് എല്ലാരും അളന്നാ എടുക്കുന്നെ ഓ ഞാൻ എന്നിട്ട് കൊണ്ടുവച്ച് മൂക്കി തോർത്ത് വെച്ച അങ്ങ് കെട്ടും
ആഹ വരുവ
പിന്നെ ഞാൻ പിടിച്ചങ്ങ്
ഉം
അടിക്കും
നല്ല പുളിപ്പ് വേണം അത് ഈ മാർച്ച് മാസത്തിലൊക്കെ
ആ വലിയ ഉണക്കൊന്നും വേണ്ടടേ വലിയ ഉണക്ക് വേണ്ടാ ഈ മരുന്നടിച്ചിട്ട് രണ്ട മണിക്കൂറും തോന്ന കിട്ടണം മരുന്നിന് മുമ്പും ആ അടിക്കുന്നതിന് മുമ്പും ആ എന്തുവാ ഇത് മഴ പെയ്യല്ലേ പെയ്താ ഇത് പിടിക്കത്തില്ല വെള്ളം വെള്ളത്തി ഇത് പിടിക്കത്തില്ല കേട്ടോ പോച്ചല് അപ്പൊ ഇത് അടിക്കുന്നതിന് മുമ്പ് മഴ പെയ്യല്ലേ അടിച്ച കഴിഞ്ഞ് രണ്ടു മണിക്കൂർ വെയിൽ മതി വെയിലല്ലേലും വേണ്ട തോർച്ചമതി പെയ്യല്ല പെയ്യാതി എന്നാൽ അത് ഉറപ്പാ കരിഞ്ഞങ്ങ് പോക്കും
കാലാവസ്ഥക്ക് മഴ എപ്പ പെയ്യന്ന് പറയാൻ പറ്റ
ആഹ് പറയാ ഒക്കത്തില്ല അങ്ങനെുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ മുമ്പേ നോക്കിയപ്പോൾ ഒരു മഴക്കോളും കേറി വന്നു
ഉം വെയിലുള്ള സമയത്ത് സ്പ്രൈ ചെയ്താൽ മതി
ആഹ ആഹ് ആഹ് അ മിറ്റവും ഇല്ല നമ്മളില്ലേ പിന്നെ പോച്ച ഒന്നും ചെരണ്ടാനൊന്നും എനിക്ക് കേട്ടോ അതെന്തൊരു മനക്കേടാ ആഹ ഇതാകുമ്പോ ഒറ്റ അടിക്ക് എല്ലാ കാര്യങ്ങളും നടന്നോളൂതല്ലേ.
മറ്റേ ഫ്രണ്ട്ലി ഇന്റർലോക്ക് ഇട്ടിട്ടില്ലേ
ആ ഫ്രണ്ടിൽ ഇന്റർലോക്ക ആ ഈ സൈഡ് വശം ക്കെ ഉണ്ടടേ സൈഡിലും ബാക്ക് വെശോ പിന്നെ ആ പിന്നെ ഗേറ്റിന്റെ വെളി വശം ഒക്കെ വണ്ടിവരും അവിടക്കെയ ഏഹ
അപ്പുറത്തെ വീട്ടിലും അങ്ങനെ സൈഡില ഇല്ല രണ്ട് സൈഡും ബായക്കും ഇല്ല ഫ്രണ്ട് മാത്രം
ആഹ് ആഹ് ആഹ് ഇത് നമ്മൾ അത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ കുറെ ഉം പിന്നെ ഇനിയിപ്പ ഇത് ഇപ്പഴൊന്നും നടക്കത്തൂന്നും ഇല്ല
അവിടെ ഈ വലിയ കാടു പോലെ വന്നിട്ട് മുന്നണിയും എല്ലാം വിളിച്ചു
ആഹ് ആഹ് ആഹ് അതവിടെല്ല താമസവും കൂടി ഇല്ലാത്ത കൊണ്ടേ ഇവിടെ നമുക്ക നാണക്കേടാ ഈ പൂച്ച കയറി കിടക്കുന്ന വല്ല കണ്ട വരിക്ക മുക്കത്തുല്ല വരത്തുല്ല ആഹ അവരങ്ങനല്ലേ ചന്തിക്കു അത് കൊണ്ട് മരുന്ന് അടിച്ചടിച്ചടിച്ച അങ് ഇടും അപ്പം പിന്നെ ഒത്തിരി വൃ കിടക്കുവല്ലേ ഈ പോച്ചെ അങ് കരിയാുമ്പോഴേ ഉം ഉം ഇനപ്പ
ആ അര ലിറ്റർ ചിലപ്പോ അണ്ണൻ ആണെങ്കിൽ നാണെ ഒരു ലിറ്ററൊക്കെേടും ഞാന്ൻ ഇടയ്ക്ക് മേടിക്കുംവാന്നേ അര ലിറ്ററൊക്കെ വേടിക്കും
അത് ച്ചിരിയും ചേർത്താ പോരെ കൊറച്ചു ചേർക്ക
അ കൊറചേർ നിർത്താൽ മതിയടേ കുറച്ച് ചേർത്തിയാൽ മതി അതാ നല്ലത് കുറച്ചു കാലത്തിന് പിന്നെ നല്ല വെയിലാന്നെങ്കിൽ ഇപ്പൊ ഈ ഉണക്കന് മുമ്പ് അവള നാ ഞാൻ പറയാം നവംബർ ഡിസം ആ സമയത്ത് അങ്ങോട്ട് ഒന്ന് അടിച്ചതാ പിന്നെ ഉണക്കല്ലായിരുന്നോ
ആരും
പിന്നെ പോച്ചന്ന് പറയുന്ന ഈ അയ ലൊക്കെത്തെ ഒന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പി ഈ മഴ പെയ്തപ്പയഴ പിന്നി പോച്ച കയറിയത്
മഴ സമയത്ത് വരും ഉം
ഉം ഉ പിന്നെ ഇപ്പ അടുപ്പിച്ച് അടിക്കേണ്ടി വരും മഴയായപ്പോൾ പിന്നെ കുരുത്ത് കയറും ഉം പിന്നെ അടുപ്പിച്ചടുപ്പിച്ചടിക്കണം ഉം
എല്ലാത്തിക്കും പോച്ചേ ഉണ്ടോ അതോ?
എന്തോ
വരുന്നുണ്ടോ
ഉണ്ട് ഉണ്ട് ഉണ്ട് ഒരു സൈസ് പടർന്നു പിടിക്കുന്ന വേറെരു സൈപ്പ് ഉണ്ടല്ലേ അയ്യോ അത് എല്ലാം മണ്ണും നമ്മളയിനങ്ങോട്ട് പിടിച്ചെടുക്കാനും ഒക്കത്തില്ല പിടിച്ചെടുത്ത ഒരു ലോട് മണ്ണാ അതിന്റെ ഇരിക്കുന്നത് ആ ആ അതൊരു ഒരു മാതിരി പരന്ന് കടക്കുന്ന പോച്ച
അതെ ആഹ് ആഹ്
ആ അതിനൊന്നും ഈ പിടിക്കാനും അതുമല്ല അത് ചെരണ്ടി എടുക്കാനും ഒക്കത്തില്ല
ഇല്ല ഇല്ല കണ്ണീന്ന് വേതന
ആ മണ്ണിലങ്ങ് ഭയങ്കര വേരോട്ടവാ മണ്ട ഭാഗം ഈ പരന്നും കെടക്കും.
ആ ഇവിടെന്നേൽ പിന്നെ മറ്റേ മുക്കൂറ്റീം മറ്റേ കൊച്ചു നെല്ലീടെ അതും എല്ലാം ഹ്ഹ് കാട്ടിന്റെ വക്ക്
കേറുന്നത അതുകൂടെ പ്പൊണ്ട് ഇന്റർലോക്കിനകത്തും ഒണ്ട് ഞാൻ എടക്കൊക്കെ പറിച്ച്കളയും ഓ അതുഒണ്ട് ഹ് എല്ലാഒണ്ട്
പിന്നെ ഞങ്ങളന്ന് പോയി പിള്ളേരെ വി സമയത്ത് എല്ലാം വൃത്തിയാക്കി പോച്ചയൊക്കെ ശരിയാക്കി വെചിട്ടാ വന്നെ പോണം ഇനി ഈ മാസത്തിൽ പോണം ഉം ഓരോ മാസത്തി പോയില്ലേ ഡെയ്ഞ്ചറാ ലെ
ആന്നാന്നാന്ന് ഭയങ്കര ഇതവും
അതല്ല്യയൊഒണക്കത്ത് വെള്ളവില്ല അവടെ കൺറ്റില് എന്നുഒന്ന് താഴോട്ട് മ് കിട്ടും മറ്റേ ബോംബ് മാതിരി ഉള്ള സാനൊക്കെ വെച്ച്ട്ട് പിന്നെ പാറയുടെ പൊട്ടിച്ചിട്ടെടുക്കാം പക്ഷെ അപ്പുറത്തെ വീടിന്റെ മതിലൊക്കെ പോരുക്കെ സ്റ്റേ ചെയ്യും
ഓ ഓ ഓ ഓഹ് അത് ശെരി അപ്പാ എന്തോ ഈ ഉണക്കത്ത് നാപ്പത്തൊട്ടുവേ വെള്ളം വര
ഇല്ല പൈപില് ന്റ്
ഓ ഓ പൈപ്പ് ലൈന്റെ വെള്ളമേ ഉ
നമ്മള് നേരത്തെക്കെ തിരിച്ചൊക്കെ വെച്ച
നമ്മളാന്നെങ്കി ഇവിടെ ആ നമ്മുക്കാന്നെങ്കി ഇവിടെ കുടുംബ വീടിന്റെ പൈ അയ്യോ ഹ്മ്മ് കിണറാ കേട്ടോ അതും പറ്റത്തേ ഇല്ല പണ്ട് കാലത്തേ ഉള്ളതാ പ്പഈ പ്രദേശങ്ങൾ മൊത്തം വറ്റിയാലും ആ കിണറ് പറ്റ ത്തിലായിരുന്നു അങ്ങനെ ഇവിടുന്നായിരുന്നു വെള്ളൊ ക്കൊ ത്തിരി ആൾക്കാരൊക്കെ അന്ന് പണ്ടെ
കൊണ്ടുപോകുന്നത് ആ
ആ പണ്ട് കൊണ്ടുപോവായിരുന്ന് ഇഷ്ടം പോലെ കാരണം ഇത് വെട്ടത്തില്ല ആ ആഹ അങ്ങനെയൊള്ളയാ അതുകൊണ്ട് അമ്മള് പിന്നെ പുതിയ കിണറൊന്നും കുഴിക്കാൻപോയില്ല പിന്നെ പുദ്ത്ഴ്‌ഴിച്ച് എന്തിനാ വെറുതെ പൈസ അങ്ങനെ അതീന്നിങ്ങോട്ട് പൈപ്പ് കണക്ഷൻ
പൈപ്പ എടുക്കും ആ കൊഴപ്പില്ല
അതിന്റെയ് പൈപ്പ് ഒലിച്ച്
കിണറ് അവിടെ വെട്ടണ്ടായിരുന്നില്ലേ
ആ കെണറ് വെട്ടണ്ടാര്ന്ന്. കെണറ് ഹ് ഉ ഇതേനെരപ്പിതന്നപ്രത്ത് കെടപ്പുൻഡ്രേ അപ്പറത്തെ വീടിന്റെ- ഫ്രണ്ടിലുണ്ട് ആ അത് ലാഭമായി ആ കിണർ വെട്ടണ്ടായിരുന്നു പിന്നെ വെട്ടിയാൽ തന്നെ ഇതൊക്കെ പിന്നെ വെൾ യ്യോ ഇതൊണ്ടോന്ന് എങ്ങനെന്തിയ്യും
ആവെള്ളം കിട്ടിയില്ലേൽ പിന്നെ ഇനി എന്തൊ ചെയ്യും
ആഹ് വെള്ളം കിട്ടണം പിന്നെ ഉണക്കത്ത് പറ്റരുത്. ങ്ങനെല്ലൊ ഇല്ലിയോ ഇതാവുമ്പം ച്ചിരി മോ പൈ. പ്പിന്റെ പണിക്കൂലി ഉണ്ടായിരുന്ന അത്രേ ദൂര ഇങ്ങോട്ട് പൈപ്പിട്ട്.
ആഹ് രുപാട് ദൂരെന്നാ അതത്.
കൊറച്ച് കൊറച്ചുണ്ടറെ അടുത്ത വീടിന്റെ അപ്പർത്തെ വീടിന്റെ.
ഉം.
കാർച്ചുട അപ്പർത്തോട്ടാ നിക്കുന്ന മ്മളീ വണ്ടി വരുന്ന സൈഡിലാ എന്തോ? ആഹ് വെള്ളം കിട്ടുന്നുണ്ട് ആഹ് ഒരു കൊഴപ്പോല്ല ഇഷ്ടം. പോലുണ്ട് വറ്റത്തേയില്ല പണ്ടേ വറ്റത്തില്ല കേട്ടോ ആഹ് ആഹ്. അതുകൊണ്ട് പിന്നെ കൊഴ്പ്പുല്ല മ്മൾ അങ്ങനാ എടുത്തത്.
ഉം.
അന്നേ ഞാ വീട് വെച്ചപ്പഴേ പറഞ്ഞായിര്ന്നു ആ അയ്യോ കണറിനി വെ ത്തിയൊന്നും വേണ്ട ഇനി അതീന്ന് ഇങ്ങോട്ട് അങ്ങ് എടുക്കാ.
അതെ.
കാരണം നമക്കീ പണിക്കൂലി മാത്രവല്ലല്ലോടെ വെള്ളവും കിട്ടണ്ടേ പിന്നെ ഒരെണ്ണം വെട്ടി. അതീ വെള്ളവില്ലെങ്കിൽ പിന്നെന്തോ യെയ്യും?
ആഹ്. ഞങ്ങൾ പിന്നെ അതങ്ങ് ഓൺ ആക്കി ഇടു അപ്പൊ ഈ വെള്ളം വരുന്ന സമയത്ത് മേളി ടാങ്കിലോട്ട് കേറിക്കോളും
ഓഓ അത് ശരി.
ആഹ് ഒണക്കത്തെ പ്പൊ അങ്ങനെ ചെയ്യും പിന്നെ ആ പിന്നല്ലാ. ത്തപ്പ വെള്ളാ മഴ വന്നാ പിന്നെ കെണർന്റെ മേളി വരെ.
ഓഹ് ഓഹ് ഓഹ്.
അത് ആ ഈ മതിലിനോട് ചേർന്നൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തി
ആഹ് ആന്ന് ആന്ന്.
അവർടെ വീടിന് വല്ല തകരാറായൽ ഇപ്പം പണി കിട്ടും.
ഓഹോ
പങ്ങനെ ആ പ്രശ്നങ്ങള് ള്ളഅവടെ പിന്നെ വേറെ പ്രശ്നം
ആഹ ആഹ് ആഹ്.
പിന്ന അധിക അംഗങ്ങളൊന്നും ഇല്ലല്ലോ ഞങ്ങള് പിന്നെ നട.
ആഹ് അത്രയല്ലേ ഒള്ളു പിന്നെ കൊഴപ്പമില്ല ഇനി പിള്ളേര്ടെ കാലത്ത് അവരെ- ക്കെ ചെയ്യൂടെ ആ അതാ പിൻചെലിക്യുന്നേ ബാക്കിയൊക്കെ അവര്യ്യട്ടെ
ആ അല്ലെ പിന്നെ താഴെ ടാങ്ക് വെ- യേത് കൊണ്ട് വെച്ചാ അങ്ങനെ വെള്ളം വല്ലോ-
ആഹ് ഇനിയിപ്പ അ ഈ വരുടെയൊക്കെ കാലത്ത് ഇവരൊന്നും ഇവിടെങ്ങും നിക്കത്തും. ഒന്നു ഇല്ലായിരിക്കും അവരൊക്കെ ഇനി അവര്ടെ തായ ന്തോ?
എല്ലാരും പൊർത്തായിരിക്കും പുള്ളാരൊ-
ആഹ് എവ്ടെലും ആയ്രിക്കാം അമ്മക്ക്പ്പോ പറയാനൊക്കുവോ മ്മളെ പ്രെഡിക്റ്റിയ്യാന്നു നോക്കത്തില്ലല്ലോ ആമ്മളെ കൊണ്ട് ഒക്കുന്നതും അമ്മള് ചെയ്ത്. ആഹ് ഇനി അവരുടെ രീതിയി ചെയ്യും ആഹ് ആ ശരിയടേ ശരി ശരി.